ആഹ് ഹലോ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം എന്താടോ വിശേഷൊക്കെ
സുഖാണ്
ഉം
മക്കളൊക്കെ വരാനായല്ലല്ലേ
മക്കള് ഒരാള് രണ്ടാള് വന്ന് ഇന ഒരാളും കൂടി എത്തണം ഉ
ചക്ക റെഡി ആക്കിയോ
ഓ ചായ റെഡി ആാക്കി ഇന്നപ്പം ഇന്ന് മിച്ചറും ചായ ഇ കടിയൊന്നും ഉണ്ടാക്കിയില്ല
പോയി വന്ന ക്ഷീണൊക്കെല്ല ഒന്ന് കിടക്കാൻ സമയം കിട്ടുവോ
ഇല്ല അ അയിന് അല്ലൈ മകുന്നേരം കിടക്കലൊന്നുമില്ല പിന്നെ മെയിനായിട്ട് ഇഷ്ടം ഇങ്ങനെ അടിക്കാനൊക്കെയ ടൈലറിങ്
ആ അതെ അതെതെ ആയിനോട് താല്പര്യംുണ്ടല്ലേ ടൈലറിങ് ആ ശരി ഉ ആ ആഹ് അത ആഹ
നയ ശല്ല അപ്പൊ അത്ങ്ങനെ ഇരുന്ന് അടിക്കണം മെയിനായിട്ട് അതാണ് ക്ലാസ്സ് കഴിഞ്ഞ് വന്നായിരുന്നു ഇങ്ങനെ ഡ്രസ്സുകളും ഇങ്ങനെയ ഉം
അത ആ പിന്നെ പോയി പഠിച്ചിരുന്നോ
ഇല്ല അതും ഓൺലൈൻ തന്നെ ആ ഓൺലൈനിില് നോക്കും പിന്നെ അതേപോലെ ആഹ ചിത്രം വരരിക്കുക അഐ്മടിി ഡിസൈൻ ചെയ്യ മൈലാഞ്ചി ചിത്രങ്ങളൊക്കെയാണ് ഡ്രസ്സില് ഡിസൈൻ ചെയ്തെടുക്കേ
അ ശരി ഓഹോ നല്ല ഹോബിയാണല്ലോ
അതന്നെ ഇപ്പൊ നമ്മളെ വക്ക് നമ്മളെ ഡ്രസ്സൊക്കെ ഇപ്പ കൊറേ ആയിട്ട് നമ്മള വർക്ക് ചെയ്യണട
ഓ ശരിയാങ്ങെ അതെ അതെ അത് ശരിയാണ് നഞമ്മ ഒരു സന്തോഷമാണ് കാരണം നമ്മെ ചെരി നമ്മള ഇടുമ്പോൾ തന്നെ അത് ഭയങ്കര ഹാപ്പി
ഓ ഭയങ്കര സന്തോഷം മീഷോന്ന്ങ്ങ കുറഞ്ഞ റേറ്റിന് കയിലടുക്കും എന്നിട്ട് ഇരുന്ന് അടിക്കുക
ആഹ അതെ അതെ മീഷോന്ന് നമ്മൾ വിചാരിക്കണ മാതിരിയാവോ ക്ലോത്തും കാര്യങ്ങളൊക്കെ
ഓ ഫാബ്രിക്ക ഒക്കെ ഉഷാറാണ് ഞാൻ അതിറെ റിവ്യൂസ് ഒെ നോക്കിട്ട് അനുസ ങ്ങ അപ്പ നല്ല ക്ലോത്ത് തിിലക്ക് കുഴപ്പൊന്നുമല്ല
ആഹ
അര അഞ്ച് മീറ്റർ തുണിക്കൊക്കെ ഇരുന്നൂരു സംതിങ് ഒക്കെ ആവുള്ളു
ആ അതെ
കോട്ടറത്ണ്ട് ജോർച്ചറ്റ് എല്ലാ വെൽവറ്റിന് മാത്രംറ റേറ്റ് കൂടുതൽ മഷൽ ബാക്കിയല്ല ക്ലോത്തിന് വില കുറവ ഇപ്പം ഉ അക്കും അതേപോലെ തന്നെ ക്രേ ല്ല നമ്മള് ലൈനി ഇങ്ങനെ എടുക്കണേ ഉ അതിനന് മീഷോയിൽ കുറച്ച് കൂടുതൽ അറിയ അത് പുൊറത്ത് മുപ്പത് മുപ്പത്തേഏഴക്ക ഉള്ളൂ മീഷോൽ കുറച്ച അൻപത് ഒക്കെ വരും അപ്പൊ അതൊന്ന ഞാൻ റേറ്റ് അേ നോക്കിട്ട് ഇങ്ങനൊയിന്ന് വാങ്ങും എന്നിട്ട് നമ്മള അടിച്ചു കൊടുക്കും ആരക്കെങ്കിലൊക്കെ വാണ്ടികൾക്ക് നമ്മള അട സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോ ഓരോരുത്തും അടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോോ അല്ലാതെ അങ്ങനെ പൊർത്ത്ക്കടിച്ചു കൊടുക്കലൊന്നുല്ലാ ഞാൻ ഇബടെ എല്ലോട്ത്തും അടിക്കാരാണ് ഫുള്ള് ടൈലറിങ്ങറിണെ അപ്പൊ പിന്നെ ആഹ പിന്നെ ഞാന് ൻ്റെ മകൾക്കൊക്കെ ഏതെങ്കിലും മോഡല് നമ്മളായിട്ട് ച്ചേതെങ്കിലൊക്കെ ഒന്ന് മോടല് ചെലേപ്പൊ കൈ വെട്ടുമ്പോഴൊക്കെ ഇടേക്കൊക്കെ പാളി ക്കാരം പക്ഷേ അത് മോടലാക്കിട്ട് എടുക്കും
ച്ച്ട്ക്കും ആ അതെ
അപ്പൊ പിന്നെ ചെലർക്ക് ഇപ്പ അതൊക്കെ കണ്ട് ഇഷ്ടായിട്ട് അങ്ങനെപ്പ അനിയത്തി കൊറേ ശീലട്ത്തന്നത് അങ്ങനെയാണ് ഓളെ ഉം ഓളെ മൂത്തച്ച ച്ഛൻ്റെ മക്കക്കും ഹോള മക്കക്കും ഒക്കെ ഒരേ ഡിസൈനില് ഡ്രസ്സ് അടിക്കാൻ പർഞ്ഞിന്ന് അങ്ങനെ അത്ണ്ട് ഒരഞ്ചാറ് കൂട്ടരിച്ചെടുക്കാണ്ട് മോളായാലും അടിക്കൂലിം ശീ ലന്റെ പൈസിം ഒക്കെതെരും
തെരുംണ്ട് ആഹ് അതെ അതെ ഉം ഉം
അപ്പൊ അതിനൊക്കെ കൂടും നെറ്റിൻ്റെതാണ് നെറ്റില് തുണിക്കായാൽ പത്ത് മീറ്റർ നെറ്റിന്റെ തുണിം മൂന്ന് മീറ്ററ് സാറ്റ് റ്റിൻ്റെ തുണിക്കും കൂടി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഉർപ്പിയൊള്ളൂ
ആഹ്
ഭയങ്കര ലാഭാ ഇപ്പം ഓളെ ആയ്ര ത്തഞ്ഞൂർപ്പ്യ തന്നീനു അപ്പോ ലൈനിംഗ് ഏ ഇത് വാങ്ങാൻ തുണി വാങ്ങാൻ ഇവിടെ തുണി വാങ്ങാൻ മൂന്നണ്ണത്തിന് എയ്ന്നൂറു പിയേ വര്നൊള്ളൂ ഉം അപ്പ അയ്മ്മ ങ്ങനെ പണി
ഉം ഇപ്പം ഏതാലും മൈൻഡ് ഫുള്ള് ബിസിയാണ് ചിന്തിക്കാൻ സമയില്ലാ അതാ വാണ്ടിയത് അതന്നെ അതെന്താ അറിയോ നമ്മക്ക് ടെൻഷന് കാര്യങ്ങളും ഉണ്ടാവൂല്ല ഇമ്മള് ഫുളള് മൈൻഡ് ബിസി ആവുമ്പോ എന്താർഞ്ഞു ആ ഒരു ചിന്തി ആഹ് അതന്നെ
ആണ് അതേപോലെ അയിൻ്റെ എടേക്കൂടെ ഈ കാലിഗ്രഫി
ആഹ് കാലിയോഗ്രാഫി ആഹ് അതെ അതെ അതും ഓൺലൈൻന്ന് പഠിച്ചതാ?
അതും ഓൺലൈനാ ആ കൊറോണ സമയത്ത് അന്ന് വേറൊരു പണി ഇല്ലല്ലോ മക്കളും ഇവിടെണ്ട് ഓലെ പറഞ്ഞയക്കാനൂല്ല ആഹ് അപ്പ പിന്നെ യൂട്യൂബിലോക്കിയപ് ക്കും ഫുള്ള് അന്ന് എല്ലാരും ഇങ്ങനക്കെയേനി അന്ന് കൊറേ ചെടിന്റെ ഏഹ് ഇതും ഇണ്ടായിനി ചെടി ഇഷ്ട്ടം പോലെ വീടുനറയേ ചെടിയേനി ഇപ്പൊ ചെടിയൊക്കെ പോയേ അല്ല അപ്പൊ അടിട് അയിന്റെ ഏഹ് അത് കഴിഞ്ഞാണ് അടീന്റെ പണി വന്ന് വീട്ടിന് അപ്പൊ പിന്നെ അന്ന് ചെടിയൊന്നും മെയിൻ്റ് ആക്കാൻ കഴിയാ ചെടിയൊക്കെ പോയി പിന്നെ വേണ്ടിയോല് ഏതൊക്കെയെ സ്ഥലത്ത് ന്ന് വെര് രും ഇങ്ങട്ട് ചെടീം ചോയ്ച്ചിട്ട് അപ്പോ ഓൽക്കൊക്കെ കൊടുത്ത് കൊടുത്ത് ആ ഒരുപാട് വെറൈറ്റീസ് ഇണ്ടായി നി അതൊക്കെ കൊടുത്തങ്ങട്തീർത്ത് പിന്നെ ഇവടെ സാനം വലിച്ചിടലും പൊടിയും അതും ഇതൊക്കെ ആയപ്പം ഉം അത് ശ്രദ്ധിക്കാൻ പറ്റാതെ രണ്ട് മൂന്ന് ചെടിക്കെള്ളു അതന്നെ ഇപ്പ പിന്നെ അയിനാ പിന്നെ അയ്മക്ക് അങ്ങട്ട് ഒ ഒരുങ്ങീട്ടില്ല വീട്ടിൽ ന്റെ വീട്ടില്ണ്ട് ഇഷ്ടം പോലെ എപ്പ വേണങ്കിലും കൊണ്ടന്ന് ഇണ്ടാക്കാലോച്ചിട്ട് പിന്നെ ൻ്റെ ഉമ്മക്കെ ചെറു ആഹ് നല്ല വൃത്തിക്കും ആഹ് ആഹ് അതാണ് ഇ ഇൻക്ക് ക്ക് അതേനിം മുറ്റം നല്ല വൃത്തി ഇണ്ടായിന് ആദ്യം ഇപ്പ അയിന്റെ എടക്ക് എഹ് റോഡ് മുന്നിക്കൂടി റോഡ് വന്നു അപ്പൊ അഹ് എഹ് മുറ്റത്തിക്ക് വണ്ടി കേറാൻ വേണ്ടി മുറ്റത്തിന്റെ നടു അങ്ങട് മാന്തി. അതോട് കൂടി ഇൻക്ക് മു
ആഹ് പോയി അത്കാരണം മുറ്റത്തിന്റെ ആ ലെവല് പോയിലേ
ആഹ് അപ്പൊ എഹ് ഇനിയിപ്പോ എങ്ങനെ ചെടി വെച്ചിട്ടും ഒരു വൃത്തി കിട്ട്ണില്ല അപ്പ പിന്നെ ഞാനത് വിട്ട് ഇപ്പൊ മുറ്റം അടിച്ച് വാരാനെന്നെ ഇഷ്ടല്ലപ്പം ആഹ് എന്നാലും കുർ നപ്പിങ്ങനെ ചെടീനോടുള്ള താല്പര്യം പോയി പറയാ നമ്മ ക്ക് നല്ല ഷോലല്ല വൃത്തിക്ക് കാണുമ്പളല്ലേ അയിനോടൊരു
ഉം അതരായി നമ്മള് വെക്കുമ്പോ അയ്ന് അയിന്റേതായ ഒരു ഭംഗി വേണം
ആഹ് അതാണ് അപ്പൊ പിന്നെ എല്ലാ അത് പിന്നെ ആദ്യം വീടിൻ്റെ അടുപ്പിച്ച് ചൊമരുമ്മലൊക്കെയിങ്ങനെ വെച്ച് ചൊമരടുപ്പിച്ചൊക്കെയിങ്ങനെ വെച്ച് ഇപ്പ ഇനിയിപ്പ ചൊമര് തേച്ച് പെയ്ന്റക്കെ അടിച്ച് ചൊമര് അടുത്ത് വെച്ചാല് അത് വേണേഞ്ഞി ചൊമര് വൃത്തിയേടാവും വെച്ചിട്ട് അപ്പ അങ്ങനെ ഒന്നും വെച്ചീല്ല അങ്ങനെ ചെടികളൊന്നും ഇപ്പ ഇല്ല പം ഇപ്പം പിന്നെങ്ങനെ വേറെ വേറെ ഓരോ റോട്ടം നോക്കി
അപ്പ വേറെ ഹോബീസ് ആയില്ലേ ഇഹ് ഇം
ഹോബീസ് മാറി വന്ന് അങ്ങനെയാണ് ടൈലറിങ് ടൈലറിങ് പിന്നേ അഹ് അതിനിരിക്കാ മടിയാ ഇരുന്നാലങ്ങനെ അടിച്ച് പിന്നെ അതിമ്മെ ഡിസൈൻ ചെയ്ത് ഇം കൊറേ ഒട്ടിച്ചും കൊറെ തുന്നിയൊക്കെ ആക്കീട്ട്
മോട്ടറിണ്ടോ മെഷീന് അല്ലെങ്കിൽ സാധാമ്മള് ആഹ്
സാധാ അതന്നെ സെക്കൻ്റ് മിഷ് ഷ്യനാ അനിയത്തിൻ്റെ ഒരു മിഷ്യൻ ഇണ്ടായിനി അത് കൊണ്ടോന്നാ അപ്പം നമ്മക്ക് സാമ്പത്തികാണ് പ്രശ് നം എല്ലോം ഇപ്പം ആഹ് ഇൻ്റെ അനിയത്തിയോളൊക്കെ പറയും അനക്ക് എല്ലാ കഴിവും ഉണ്ട് ണ്ട്ന്ന് പക്ഷെ എന്തു അങ്ങട്ട് മെച്ചപ്പെടണെങ്കി നമ്മക്ക്
സാമ്പത്തികം വേണം അത് വേണം അതന്നെ സാമ്പത്തികം ഇണ്ടങ്കിലേ നമുക്ക് നമ് സന്തോഷം ഇങ്ങട് വരുള്ളൂ ഏതൊരു കാര്യായാലും ഏത് പരിപാടി വിജയിക്കണെങ്കില്
മുന്നക്ക് പൈസ വേണം അതന്നെ ഞാനിപ്പ കാലിഗ്രാഫി എഴുതണതന്നെ മംമ്പുറ മ്പുറത്തൊക്കെ എഴുതി തരാം ഓലൊക്കെ ഏറ്റീനി അവിടക്ക് എഴുതി ഒരഞ്ചാറായത്തില് കുറ്സി ഉം ഒര് ദിവസം അത്രണ്ണം വെച്ചിട്ട് എഴുതി കൊടുക്കാനൊക്കെ നല്ല വരുമാനം കിട്ടും പക്ഷേ പക്ഷെ അത് അവിടെ എത്തിക്കണം
എത്തിക്കണല്ലേ അത് ശരിയാ
അപ്പൊമ്മക്കതൊരു റിസ്ക് ആയി ബൈക്കുമ്മലൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്താല് അപ്പൊ പിന്നെ അതവിടെ നിന്ന് അതേപോലെന്നെ ഓരോന്നോരോ ണ് ഇങ്ങനെ പൈസന്റെ സൽ അവസാനം പൈസ ചെലവാക്കണം പറയുമ്പോ അവിടെ നിക്കും
ഉം നമ്മളെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ച് കാണിക്കണങ്കില് നമ്മക്ക് സാമ്പത്തികം മാണം അതെ ആഹ് അതെ ഉം അതെ ന്നാലൊക്കെ പഠിച്ച് വെച്ച്ണല്ലോ അവസരം ഇണ്ടാവാ
അതാണ് പിന്നെള്ളത് നമ്മക്ക് ഏകദേശ എല്ല ത്തിനെ കുറിച്ച് ഒരു ഐഡിയ ആയി കഴിഞ്ഞാല് കുടുങ്ങൂല എങ്ങനെങ്കിലൊക്കെ ജീവിക്കാ
അതന്നെ എന്തെങ്കിലൊക്കെ
ഉം അതാണ് ഇമ്മക്ക് ഒരു സ് സങ്കടം ഹസ്ബൻഡ് മാത്രം ഇങ്ങനെ പണിക്ക് പോയി അതിന്റെ പൈസ പൈസക്ക് മാത്രം നമ്മളിങ്ങനെ ജീവിക്കുമ്പോ നമ്മുക്കൊരു ഗതികേടാണ് എന്തെങ്കിലും ഒരു ഹെല്പ്
അത് ശരിയാ ആ അതെന്നെ അതൊരു സന്തോഷാണ്. ഇപ്പത്തെ കാലത്ത് തന്നെ ഒരാള് പോയാല് ഒന്നും ആവൂല. അയിക്കുടപ്പ മക്കളെ പഠനവും കാര്യങ്ങളും പഠിപ്പിക്കാനന്നെ നല്ല ചെലവാണല്ലോ സ്കൂൾ പോക്കും കാര്യങ്ങളും അതന്നെ ഓലെ ഭക്ഷണം കാര്യങ്ങള് എല്ലാ രീതിയിലും
ഓഫലൈൻ ആയിട്ട് ആ ഓഫലൈനായിട്ടൊക്കെ സ്ഥാപനത്തിലൊക്കെ പോയി പഠിക്കാണെങ്കിൽ ഓലമമക്ക് ജോലിയൊക്കെ ആക്കി തരും പക്ഷെ അതിനും മാണം ജോലി പ്ലേസ്മെന്റ് ആക്കി തരുന്ന കോയ്സ് ആക്കണെങ്കി നല്ല പൈസ
ആഹ അതെതെ അതെ
അപ്പമ്മളെയ്നും നോക്കൂ, ഫ്രീ കോഴ്സും തെരഞ്ഞ് നടക്കും ന്നിട്ട് ഫ്രീ കോഴ്സിന് പഠിക്കും അപ്പൊ സർട്ടിഫിക്കറ്റും കൊണ്ട് വീട്ടിലിരിക്ക.. അതെ ഉണ്ടാവുള്ളു. ഉം പിന്നെ
ഉ ഉ പിന്നപ്പ നമക്ക് ഏതെങ്കിലും അക്ഷയേലോ അങ്ങനെ എന്തെ ഇതിങ്കിലെക്കെ കേറാൻ ഇനിപ്പം ഈ കമ്പ്യൂട്ടറിന്റെ ഇത് വെച്ചിട്ടെക്കെ
ഞാൻ അത് വിചാരിച്ചിട്ടാണ് അതാകുമ്പോ പിന്നെ നമ്മക്ക് വല്യാ റിസ്ക് ഇല്ലാത്തൊരു ജോലിയോ ഒ നമ്മക്ക് വെല്യ കെയപ്പയില്ലാത്ത ടൈംമിങ്ങ് ണ് ഉം അത് മനസിലങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാന്പ്പതിന്
അതന്നെതെന്നെ ഉം അല്ലെങ്കി പിന്നെന്ത്യ്യണാണ് ഞമ്മളെ വീടിന്റെ മുന്നി ഞങ്ങള് അങ്ങാടിയിലായിട്ട് മറ്റേ ഇന്റർനെറ്റ് കഫേടാ അങ്ങനെ അവിടെ അങ്ങനത്തൊരു സംഭവലല്ലോ
അതില്ല അത് ഞാന് സാറ്നോട് ഞങ്ങളെ പഠിപ്പിക്ക്ണ ടീച്ചർ പഠി ഇന്നെ പഠിപ്പിക്ക്ണ ടീച്ചറ് തന്നെ ഇവടെള്ളതാ ഇവിട്ന്ന് എടവണ്ണ ഇപ്പാറെ പോയിറ്റാണ് പഠിപ്പിക്ക്ണത് അപ്പ ഞാൻ ഓലോട് ചോയിച്ച് ഞമ്മക്ക് ഇവടെത്തന്നെ തൊടങ്ങിയാപോരേന്ന് അപ്പൊ ഇവടെ ഓല് തൊടങ്ങി പരാജയ പെട്ടാണറ്ഞ്ഞ് ഇബട്ന്ന് ഈ നാട്ടില്ള്ളൊല് മാത്രല്ലേ ഇണ്ടാവൊള്ളൂ ഏട്ന്ന് എത്തി പെടാലോ ഈ നാട്ടിലുള്ളവൾക്ക് അങ്ങനെ പഠിക്കണംമെന്ന് ഇ വല്യ സ്വയില ഇല്ലാത്ത ആൾക്കാരാണ് അയിന് വേണ്ടി അരീക്കോട് എടവണ്ണപ്പാ പറെക്ക ആകുമ്പം പല ബാഗത്തു നിന്നും വെരുന്ന ആൾക്കാര് ഉണ്ടാവും അപ്പൊ അങ്ങനെ കിട്ടുന്നൊക്കെ പറഞ്ഞു ഇനിക്കും അങ്ങയൊക്കെ നല്ല താല് താല്പര്യയിണ്ടാവനാണ് ഞാൻ സ്വന്തായായിട്ട് എന്തെങ്കിലും ഒക്കെ തൊടങ്ങിയാല് ലാബയാലും നഷ്ടയാലും മ്മക്ക് കന്നെച്ചിത്ത
ഉ അതെ പൈസ അതൊക്കെ മാണോ പൈസ എറക്കണമെങ്കിൽ
അയിന്റെ ഓപാട് ബിസിനസ്സ് ഐഡിയകൾ തന്നെ പെരേൽങ്ങ് എത്തിയ അനിയത്തികളൊക്കെ കൂടിയള്ളി ഉം
എന്താലും എന്തെങ്കിലുക്കെ ഒരു വയി ഇണ്ടാവ് ഏ നമക്കെ ക്യൻസകൾ ഉണ്ടല്ലോ പിന്നെ
പിന്നെന്താ
പിന്നെന്താ നയി കൊണ്ടിട്ട് തോന്നാൽ ശരി പിന്നെ വിളിക്കാം
ന്നായിക്കോട്ടെ